ആഹ പറയടാ
പറഞ്ഞോ എന്നാ എടുക്കുവാ?
ഞാനേ ഇപ്പൊ ഒന്ന് പുറത്തോട്ട് പോകാനായിട്ട് വേറെ എവിടെയല്ല ഫാമിലി ആയിട്ട് ഞങളൊന്ന് പുറതോട്ട് പോവാന്ആയിട്ട് വേറെ എവിടെയല്ലാ
ആ ആ ആണല്ലേ ആ കണ്ണൂർ നല്ല സ്ഥലവാ
അതെ ഞങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെയാ അപ്പം ഞങ്ങളൊരു യാത്ര പോലെ പോവാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്ക
ആണല്ലേ ഞ യാത്ര പോവാൻ ഇഷ്ടാണോ?
അതെ അതെ ഭയങ്കര ഇഷ്ടമാണ് കാരണം, എന്താ യാത്രയില് യാത്ര പോകുമ്പോഴുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ മറക്കുന്നത് പിന്നെ ഇതന്ന് പറയുമ്പോ ഞങ്ങൾ എല്ലാം പോകുന്നതാ ഇപ്പൊ ഞങ്ങള് റെഡി ആയിട്ട ഇരിക്കുന്നു ഇനി ഒരു വൺണവർ കഴിഞ് അങ് ഇറങ്ങും.
ആണല്ലേ എങ്ങനെ പോക
ഞങ്ങള് അല്ലല്ലല്ല ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുവ അടാ ഫാമിലി ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഉ അപ്പൊ കണ്ണൂർ പോയിട്ട് ഞങ്ങ അവിടുന്ന് പള്ളിയിലും കാര്യങ്ങളുംക്കെ അങ്ങനെ ക്കെ പോ നേർച്ചയൊക്കണ്ട് ഇതൊരു ഒരാഴ്ചത്തെ ടൂറാട്ടോ ടൂറല്ല ആ ടുർന്നെന്നെ പറയാം യാത്ര ഉം ഉം അതൊരാഴ്ചൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ തിരി
ആള് കണ്ണൂര് കണ്ണൂര് സൈഡൊന്നും ഞാൻ പോയിട്ടില്ല. എനിക്ക് ഇഷ്ട്ടാ യാത്ര പോവാന.
ആ ആ കാണം എടക്കൊക്കെ യാത്ര പോണല്ലോ.
അതേ അതേ കാര്യവില സ്ഥല കാണണകിലു ഇതിനെ കുറിച്ച് അറിയണം വേകേശന് നടകുളു
അതേ അതേ ഇനി പോലെ സ്കൂളൊകേ തുറന്നു ഇനിപോ അപ്പ അയ്യ ഇനി പോക്ക് നടക്കത്തില്ല അപ്പൊ തുടക്കത്തിലേ പോയിട്ടൊക്കെ വരാന്നൊക്കെ വിചാരിച്ചു
ആ അതന്നെ എനിക്കിങ്ങനെ മറ്റേ ഇന്നേ മലകള് അങ്ങനെയൊക്കെ പോ കാണാനും അങ്ങനെയൊക്കെ പോകാനൊക്കെ ഇഷ്ടം ആഹ പിന്നെ മൂന്നാറ് പോണോന്ന് ഭയങ്കര ആഗ്രഹം ഇതു വരെ നടന്നിട്ടില്ല ആ ഈ ഇടയ്ക്ക് ആ മൂന്നാറ് അപ്പ അവിടെ പോണന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ അവിടെ ഒന്ന് പക്ഷെ ആനനെ പേടിയ മൂന്നാറോക്കെ
മൂന്നാറ അതെ അതെ അതെ അതെ അതെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അ ആ അതിന്റെ ഇതൊക്കെ ഇണ്ടാവും പിന്നെ നമ്മള് പിന്നെ ആ പക്ഷെഇ പെയ്യുന്ന ഈ മഴ സമയത്തൊക്കെ പോകുന്ന കുറ കുച്ചൂടി നല്ലതായിരിക്കും
നല്ല ആഹ അതെ മഞ്ഞും
അതെ അതെ കാരണം ആ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരിക്കും അങ്ങനെ ഉ
ഇതൊക്കെ സ്ഥലത്ത് പോയാലും എന്തെങ്കിലുമൊക്കെ എന്തേലിലും ഒരു റിസ്ക് സംഭവങ്ങൾ കാണും പക്ഷെ കാണാൻ നല്ല ഭ ഇനി ആണേലും ആൾക്കാരറസ്
അതെ അതെ എടാ ഇത്ര ദൂരം തന്നെ പോവണം അങ്ങനെയും ഇല്ലല്ലോ നമ്മൾ ഈ ഒരു യാത്ര എനിക്ക് സത്യം പറഞ്ഞ ഒരു ബസ്സില് തന്നെ രാ ല് വെറുതെ ഒന്ന് ഒരു വാരമണിക്കൂർ പോകുന്നതന്നെ ഭയങ്കര ഇഷ്ട്ടൊള്ളൊരു കാര്യവാ. കാരണം ദിവസവും ഞാൻ സ്കൂളിൽ പോകുമ്പഴും ബസ്സില പോകുന്നേക്കെ അപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടവാ അപ്പ ഇതന്നൊക്കെ ക്ഷത്തിൽ എപ്പഴെങ്കിലും ഒ ക്കല്ലേ ഒന്നോ രണ്ടോ വട്ടം നടക്കുന്നത് അപ്പ പിന്നെ നമ്മള് മിസ്
അതെ അതെ ബസ്സേല് പോകുമ്പം പാട്ട് കേക്കുന്നയാ ഏറ്റവും രസം. സാധാരണ നമ്മള് കേക്കുന്ന പാട്ട് ബസ്സേലിരുന്ന് കേക്കുമ്പം അത് ആ അതെ അതെ അത് തേ നമ്മള് എറങ്ങുന്ന സ്റ്റോപ്പാകുമ്പഴേക്കും തീര ല്ലേന്ന് പ്രാർത്ഥിച്ചോണ്ടായിരിക്കും ഇരിക്കുന്നെ
നീ പറഞ്ഞത്. കാരണം എനിക്ക് പാട്ടെന്ന് പറഞ്ഞാ പണ്ടേ പ്രാന്താ കേട്ടോ. കാരണം ആ ഞാൻ ഇരുപത്തി നാല് മണിക്കൂറും എന്ന് പറയുന്നില്ല എന്നാലും ഉം ആ ആ
രാവിലെ കിച്ചണിലൊക്കെ ഇത് ചെയ്യുമ്പോ ഫോണ് കണക്ട് ചെയ്യും സ്പീക്കറില് ആ എന്നി ട്ട് ഞാൻ വെക്കും. ആ അത് മാ എപ്പഴും അറിയാവുന്ന പാട്ടേ വെക്കുവൊള്ളൂ അന്നിട്ടതിന്റെ കൂടെ പാടിക്കോണ്ട് ജോലി ചെയ്യുമ്പ പെട്ടെന്ന് ജോലി തീരും ജോലി എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പരിപാടിയാണെങ്കിലും ഒന്നും അറിയാതെ പെട്ടെന്ന് അങ്ങ് പണി തീർന്നു.
അതെ അതെ. കാരണം എന്ന് പറയുമ്പോ ഈ ബസ്സില് യാത്ര ചെയ്യുമ്പഴ് ഈ പാട്ട് കൂടുതലും വെക്കുന്നത് എന്ത് കൊണ്ട മനു മനുഷ്യന്മാരുടെ ആ ഒരു ഇതാണ് എന്താ പറയാ അവരെങ് ഇതാക്കാൻ വേണ്ടി കാരണം എന്ത ഉം അതെ അതെ മനോഹരമാക്കുന്നതും ഒരു പാട്ടൊക്കെ
അത് ഒത്തിരി ദൂരം ഉണ്ടെങ്കിലും നമു ക്കത് ഫീൽ ചെയ്യത്തി
അതെ അതെ അതെ ചില സമയൊക്കെ ഞങ്ങള് ഈ സ്കൂളില് പോവാൻ നേരത്ത് മീൻസ് പഠിച്ചോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് സ ത്യം പറഞ്ഞാ ഞങ്ങളീ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ടിക്കറ്റ് ചിലപ്പം പത്ത് പതിനഞഞ്ച് രൂപക്ക് എടുക്കണ്ടായിരിക്കും എന്നാലും കുറച്ച് കൂടുതലെടുത്തിട്ട് ഞങ്ങള് എന്ത ചെയ്യ അറിയോ സ്റ്റോപ്പ് എത്തിയൽ ഞങ്ങൾ ഇറങ്ങത്തില്ല ള് അങ്ങ് ഒരു അഞ്ചാറ് സ്റ്റോപ്പും കൂടി കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ആ ബസ് തിരിച്ച് വരുമ്പോ തിരിച്ച് അങ്ങനെ വരും കാരണം വേറൊന്നുംല്ല പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ.
ടി വി കേക്ക കേൾക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഫീൽ വരികേല്ല ഇല്ല ആ അതെന്താണ് അതൊരു വലിയ സൈക്കോളജി
അതെ അതെ സത്യം ഫോണിലും പിന്നെ ഹെഡ്ഫോൺ വെച്ച് കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴും പിന്നെന്ന് പറയുമ്പോം ടിവിയില് ടിവിയില് സോറി ടി വിൽല്ലട്ടോ ബസ്സില് ബസ്സിലാണ് കൂടുതൽ നമുക്ക് ഒരു ഇത് തോന്നിക്കുന്നത് മീൻസ് ആ വല്ലാത്തൊരുത് യാത്ര എന്ന് പറയുന്നതേ വലിയൊരു ഇതാണ്.
നമ്മള് പോകുന്നതെങ്കില് അതും കണ്ട് പോ കേട്ട് പുറത്തോട്ട് നോക്കിയിരികം.
ആ അതെന്താന്ന് അറിയടോ കൂടുതൽ നമുക്ക് കുറെ ഓർമ്മകള് വരും നമ്മളീ ഒരു പാട്ട് കേൾക്കുമ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും നല്ല മെമ്മറി നല്ലതൊക്കെ ആയിരിക്കാം ചിലപ്പോം മോശമായിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ കടന്ന വന്നാലും അത് നമ്മൾ ചിലപ്പോം ഒരു പുഞ്ചിരിയോടും കൂടി അങ്ങ് വിടും അപ്പൊ നമ്മൾ അങ്ങനെ സങ്കടപ്പെടാൻ നിക്കത്തില്ല അങ്ങനെ എക്കൊണ്ട് പാട്ടിന് അത്രയും വലിയൊരു മാജിക് എന്ന് പറയുന്നക്ക ഒരു സംഭവം ഉണ്ട്
ഉണ്ടുണ്ട് നമ്മളിപ്പോഎന്തെങ്കിലും സങ്കടമാണേങ്കലും ഇത് നമ്മക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലേൽ നമ്മുക്കു നമ്മുടെ മനസിന്റെ ആ സങ്കടം മാറ്റാൻ പറ്റുന്നൊരു പാട്ടാണ് എങ്കിൽ ഉറപ്പായിട്ടും ആ സങ്കടം
മറന്ന് പോവോടാ സത്യാണത് അതേ അതേ കാരണം ഞാൻ
പിന്നെ കാണും മെലടി സോങ്ങാണ്ഏറ്റവും നല്ലത് ഇച്ചിരി ഇപ്പോഴത്തെ പാട്ടിനേക്കാൾ പഴേ ഒത്തിരി പഴേതല്ല ഒരു നയന്റീസ് കിഡ്ന്റെ ഒക്കെ സമയത്ത് ഉള്ളൊരു പാട്ടൊക്കെന്ന് പറഞ്ഞാൽ ഏ അങ്ങനത്തെ പാട്ടൊക്കെ പാട്ട് ആ പാട്ടൊക്കെ ഇപ്പത്തെ പാട്ടുകൾ ശെരിക്കും
ഓർക്കാൻ പാടാണ് പണ്ടത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പോഴത്തെ കൊള്ളാം
കൊള്ളാം ആ ഒരു വൈബ് ഏതെങ്കിലും ഒരു വൈബ് മൂഡിലാണെങ്കിൽ ആ വൈബ് എന്തെങ്കിലും ഒരു മൂഡിലൊ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ക്ഷന് ഒക്കെയാണെങ്കിൽ രസാ
ഇപ്പഴത്തെ ഓകെ ആണ് അതെ
ഒറ്റക്ക് ഇരുന്ന്
മ്മ് മ്മ് പണ്ടത്തെ ആ ഒരിതൊന്നും വരത്തില്ലടാ പാട്ട് ഇപ്പഴത്തെ പാട്ട്കൾക്കൊന്നും വരത്തില്ല ഞങ്ങൾ പണ്ടൊക്കെ ടൂർ പോകുമ്പോ എങ്ങനെന്ന് വച്ച് കഴിഞ്ഞ ഈ ട്രാവലറിലില്ലേ ഞങളുടെ സൗണ്ട് അതിലും ആദ്യ പിന്നെയോ എന്തായാലും ഉണ്ട് ഏ ഇപ്പം പാട്ട് ഉണ്ട് എന്നപോലും ചിലരിൽ സൗണ്ട് ബോക്സ്‌ ഒക്കെ എടുത്ത് എടുത്തോണ്ട് വരും എന്തോ എന്തിനാന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിൽ എന്തിലായാലും പാട്ടുണ്ട് പക്ഷെ എന്നാ പോലും സൗണ്ട് ബോക്സൊക്കെ ഭയങ്കര ഓവറായിട്ടൊക്കെ വച്ച് അങ്ങനെഒക്കെ വച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ട്രെയിനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ
ആ അതെ അതെ ആ ട്രെയിനിൽ പോകുമ്പോ നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കേക്കാനൊക്കെ ഒള്ളോ മ്മ് ആ അതെ അതെ കെടക്കുന്ന സമയം ആ ആ
ബുദ്ധിമുട്ടി ക്കരുതല്ലോ നമ്മടെ ഇഷ്ട്മാണ് ഒരു സംഭവം ഇഷ്ടാണെന്നു കരുതി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്
ആ പിന്നെ ഹെഡ്സെറ്റ് വെച്ച് കേക്കാനെ പറ്റുള്ളൂ
അതെടാ നല്ല രസാ കാരണം പുറത്ത്ന്നൊക്കെ
ഭംഗിയാണ് അതന്നെ ഒത്തിരി തിരക്കൊന്നുല്ല്യ ട്രെയിനിൽ തിരക്കൊന്നുല്ല്യ സ്വസ്ഥ ഇതാണെങ്കിൽ നല്ല രസാണ് രാത്രില് ട്രെ ആ ആ അതെ ആഹ് അപ്പൊ പിന്നെ ആ രാത്രില് സ പോതതും സുഖമാണ് ട്രെയിനിലും പോകുന്നത് രസാണ് ഏഹ് ഏഹ്
കീതതല്ല അത് ന്ന് പറയ്പോ മൊത്തത്തിൽ മൂടി കെട്ടി അങ്ങ് കെടന്ന് ഉറങ്ങേണ്ടി വരും എ സിയക്കെ അതല്ലടാ അതല്ലാതെ നമ്മള് പോകുന്നില്ലേ അല്ലാണ്ടുള്ള ബസിലൊക്കെ പോന്ന യാത്രയെന്ന്‌ പറയുമ്പോ അല്ലേ നമ്മള് ഓരോ കാണുന്നൊരു കാഴ്ചകള് പിന്നെ എനിക്കി ഡയറി ഇടുന്നൊരു ശീലോണ്ട് കാണം ഞാനിപ്പോ ഇന്ന് പോയി നാളെ മീൻസ് അടുത്ത് ഇവിടെ വരുന്നത് വരെയുള്ളഏഹ് യാത്രകളില് കണ്ട കാര്യങ്ങളായി കോ നല്ല നല്ല കാര്യങ്ങള് ഉണ്ടാവുല്ലോ
അതെ ആ ആ പിന്നെ പിന്നെ അത് വായിക്കുമ്പോഴാണ് അ തിന്റെ
അതെ അതെ അതെ കാരണം നമ്മൾ ഈ ഡയറി എഴുതുന്നത് ആ നമ്മള് നല്ലതും മോശോം ഒക്കെ എഴുതുമല്ലോ നമ്മുടെ എല്ലാം എഴുതുവല്ലോ അപ്പൊ പിന്നെ ഒരു ദിവസം എടുത്ത് നോക് കുമ്പോ നമ്മക്ക് മനസ്സിലാവണം നമ്മള് എൻ ഇങ്ങനെ ഇന്റെ ദിവസം ഇങ്ങനെആയിരുന്നുന്ന് നമുക്കന്നെ ഒരു തോന്നല്
നമുക്ക് എന്ത് മാറ്റം വന്നുന്ന് വരെ മനസ്സിലാവും നമ്മുടെ സ്വഭാവത്തിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് വരെ മനസ്സിലാവുംഏ ഏ അയൊ ആ ഏഹ്
ദിവസോം ഡയറി എഴു എന്ന ഒരാളാ കാരണം ഇന്ന് യാത്ര പോയി യാത്രയോ പ്പോ പ്രത്യേകിച്ച് എഴുതും കാരാണെനിക്ക് ഭയങ്കര ഇഷ്ട് സംഭവം നമ്മള് കാണുന്ന ഓരോ കാഴ്ചകൾ സത്യം പറഞ്ഞ സങ്കടങ്ങള് ഇണ്ടെങ്കില് ഒരു യാത്ര പോയ നല്ലതാണ് ഞാൻ ഇടക്കിടക്ക് പോവുന്നതാ ഉം
ക്കെ ഒത്തിരി പേര് എഴുതുവായിരുന്നു ഡയറി എഴുതാൻ തന്നെ പഠിപ്പിക്കുവായിരുന്നു ഇപ്പം അങ്ങനെ ഡെയറി എഴുത്ത് എല്ലാം കുറവാന്ന് തോന്നുന്നു. ഏ പിന്നെ പക്ഷെ ഡെയറി എഴുതാന്ന് പറഞ്ഞാൽ ഡെയറിന്ന് പറയുന്ന ബുക്കില് തൻ ന്നെ എഴുതുമ്പോഴാണ് അതിന്റത് ഇപ്പൊ മൊത്തം ഫോണിലൊക്കെ ആ പ്ലിക്കേഷൻ അല്ലേ. ആഹ് ആഹ് പക്ഷെ
ക്ഷെ ഡയറി എഴുതുന്നത് നമ്മളെ നമ്മള് തന്നെ ഒന്ന് വിലയിരുത്ത് വിലയിരുത്താനും പറ്റും. അത് അതിലൂടെ സത്യം പറഞ്ഞ് കഴിഞ്ഞ അത് നല്ലൊരു കാര്യാ ഉം പി ഇന്ന് പോ ഇന്ന് പോ ത്തേക്കും ഇനി ഡയറി എഴ കാര്യങ്ങളൊക്കെ ഇണ്ടാവും. കാരണം നല്ല സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം പോവാൻ നി
ആ ആഹ് യാത്ര പോകന് ഇറങ്ങി നിക്കുമ്പോ ആ അത് ന്നെ ഇറങ്ങി നിക്കുമ്പോ പി കൊ ച്ചു പിള്ളേരെക്കാട്ടിലും സന്തോഷം നമ്മുടെ മന സ്സിലായിരിക്കും പക്ഷെ അവര് പ്രകടിപ്പിക്കുന്ന പോലെ നമ്മള് പ്രകടിപ്പിക്കേലെന്നേ ഉള്ളൂ. ആ ആഹ് ആഹ് ആഹ് ആഹ് പക്ഷെ അ എന്തെയാലും യാത്ര പോവാന്ന് പറഞ്ഞ ഒ രാഴ്ച മുന്നേ മനസ്സില് പ്ലാനിങ്ങ.
അതെ അതെ അതെ അത് മാത്രല്ല സന്തോഷവായിരിക്കും. അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര സന്തോഷം നമ്മൾ ഓരോ കാര്യങ്ങള് ചെയ്ത് പെ ട്ടന്ന് പെട്ടന്ന് ചെയ്യും.
അതെ അതെ പക്ഷെ ആ സമയം ആകാനായിരിക്കും താമസം. ഈ കാത്തിരിക്കുന്നോണ്ടേ ഇപ്പൊ അഞ്ചു ദിവസം ഒക്കെ പത്തു ദിവസം പോകുന്ന പോലെ ക്കെയായിരി ക്കും അഞ്ച് വർഷം പോകുന്ന പോലെ ഇരി
അതെ അതെ സത്യം. യാത്രയൊക്കെ ആണെങ്കി ഞാൻ ഒരി ഒരിക്കലും ഞാൻ മിസ് ചെയ്യത്തില്ല ഉറപ്പായിട്ട് പോവും. ഫാമിലിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കൊക്കെ ചെയ്യും. വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ എപ്പഴും പോകും കാരണം ഞാൻ വീട്ട് തന്നെ കുത്തിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഒന്നാമത്തെ കാര്യം പിന്നെ അച്ഛന് വലിയ ഇഷ്ടോന്നും അല്ല ഇങ്ങന ഇറങ്ങി ഇറങ്ങി എപ്പോഴും പോകുന്നത് ഒന്നും വലിയ ഇഷ് പുള്ളി ക്കാരനാണ് ആള് എന്നാ പോലും ഞാൻ എന്റെ ആ ഒരു സന്തോഷം കണ്ട
ആ എപ്പ എപ്പോഴൊക്കെ പോകാൻ സാധിക്കുന്നോ അ പ്പോഴൊക്കെ പോണം എന്നാലെ നമു ക്കെ ആ അതിൻ്റെ ഒക്കെ ഇത് മനസ്സിലാവോള്ളൂ. പോകാൻ പറ്റും പിന്നെ ഒരു സാഹചര്യത്തിൽ നമ്മള് പിന്നെ അത് ഓർത്ത് വിഷമിക്കും പോകാം പോകാംഎന്ന് വിചാരിച്ച് പിന്നെ പ്രായമായി കഴിഞ്ഞ് അതിനെ പറ്റി ഓർത്ത് ചിന്തിച്ചശേഷം ഒരു ഒരു കണക്കിന് ഞാനൊക്കെ അങ്ങനെയായിരുന്നല്ലോ പോന്നായിരിക്കും
ആ അങ്ങനൊന്നുമില്ല ടി നമ്മുക്ക് ഇനി ഇപ്പോഴല്ലെങ്കിലും നിനക്കിപ്പം നാളെയാണെങ്കിലും ചിന്തിച്ചു തൊ ടങ്ങണം ഇന്ന് ചിന്തിച്ചു തൊടങ്ങ് നല്ലതാണ് ഒരു യാത്ര എങ്കിലും ഒരു മാസത്തില് ഒരു യാത്ര എങ്കിലും ഒന്ന് പോവാ ഓക്കേ ഡാ ഓക്കെ ശെരി
അന്നാ ഓക്കേ